ഹലോ
ഹലോ കേക്കാവോ
ആഹ് കേൾക്കാം കേക്ക ഇപ്പാ കേൾക്കാവേ
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ
അതെ അതെ ഇവിടെ സുഖായിട്ടിരിക്കുന്നു അവിടോ
ആഹ് സുഖം ചായകുടിയൊക്കെ കഴിഞ്ഞോ
ആഹ് ചായ കുടിക്കാൻ ഇനിയിപ്പ കുറച്ച് സമയം കഴിഞ്ഞിട്ടേ ഉള്ളൂ ചായ കുടിക്കൻ
മഴയോ
ആ മഴയൊക്കെ ഇവിടെ ഇപ്പം പോയില്ല ഇടക്ക് പെയ്യുന്ന് കുറയും അങ്ങനെ പിന്നെ എന്താണ് അവിടെ വീട് പണിയൊക്കെ ഉണ്ടായി മഴയൊക്കെ അല്ലേ ഇടക്കിടക്ക്
ആഹ്‌ വീട് പണി മഴ ആയോണ്ട് ഹലോ കേക്കാവോ
ആ കേൾക്കാം കേക്കാം കേൾക്കാം പറയാം
ഹലോ ആ വീട് പണി എങ്ങനെ നടന്നോണ്ടിരിക്കുന്നു മഴയാലും വീടിപ്പം ആഹ് മഴ ഉള്ള ദിവസം ഇപ്പൊ ഇല്ല ഞങ്ങൾ ഇവിടെ കോൺട്രാക്ട് കൊടുത്തേക്കുവാ വീട് പണിയാൻ അവരല്ലാം അങ്ങ് ചെയ്യുവല്ലോ പക്ഷേ അങ്ങനെ കൊടുത്തത് ആ കേൾക്കുന്നവര് പറയുന്നു അത് അങ്ങനെ കൊടുത്ത് എന്തിനാ കൊടുത്തെ എന്തിനാ നഷ്ടമാന്നൊക്കെ അവര് പറയുന്നെ
ഹലോ കേൾക്കുന്നില്ല ഹലോ ആഹ ആഹ് ഇപ്പ കേക്കാ ഇപ്പ കേക്ക ഇപ്പ കേക്കാം ഉം
പണി ഇവിടെ കോൺട്രാക്ട് കൊടുത്തേക്കുവാ കേട്ടോ അപ്പ ഇപ്പൊ കൂടുതൽ പേര് ഇങ്ങനെ കേൾക്കുമ്പോ പറയും എന്തിനാ അങ്ങനെ കൊടുത്തത് നഷ്ടമല്ലേ അവരവർ- തോന്നിയത് പോലൊ കൊണ്ടിട്ട് പണിയെത്തില്ലയോ അങ്ങനെയൊക്കെ പറയുന്നെ
ആഹ്‌ അല്ല ഒരു കണക്കിന് കോണ്ടടാ- റ്റട്ട് കൊടുക്കുവാണെന്ന നമുക്കപ്പോ എക്സ്ട്രാ നമ്മള് ഒരു പൈസ അങ്ങനെ ആകോ അപ്പൊ നമ്മൾ ഒരു ഒരു കുറച്ച് എമൗണ്ട് നമ്മള് കൊടുത്ത അവർ അതിനനുസരിച്ചുള്ള രീതിൽ നമുക്ക് നല്ല രീതി- ചെയ്തു തരുമല്ലോ
ച്ചേ ആ അവര് അവര് അവര് നമ്മളിപ്പോ പൈസഞ്ഞ ഒരു വീട് പണിയുന്ന ഒരു മോഡല് കാണിച്ചിട്ട് ഒരു കോൺട്രാറ്റ് എടുത്ത് ഇത്ര രൂപായി എത്ര രൂപാന്ന് പറഞ്ഞല്ലേ നമ്മളത് ചെയ്യിപ്പിക്കുന്നേ അപ്പൊ നമ്മളിത് ഇങ്ങനെ ചെയ്ത് തുടങ്ങുമ്പത്തേക്കും നമ്മള് ഒരു ഒരു വർഷം കൊണ്ട് വീട് പണിയാ നിന്നാലും നമ്മള് ഇതനുസരിച്ച് ചെലര് ചിലപ്പോ പെട്ടെന്ന് അങ്ങ് ചെയ്ത് തീർത്തിട്ട് തരും ചെലര് ചെലര് ഇങ്ങന നമ്മള് ഇത്ര പൈസാന്ന് പറഞ്ഞാ നമ്മളത് ഒരുമിച്ച് കൊടുക്കത്തില്ലല്ലോ പൈസ ഇപ്പം മുപ്പത് ലക്ഷം അല്ലെം മുപ്പത്തഞ്ച് ലക്ഷം രൂപാന്ന് പറയുമ്പോൾ നമ്മള് ചിലപ്പോൾ കൊറേച്ചെ കൊറേച്ചെ ആയിരിക്കും പൈസ കൊടുക്കുന്നേ അഞ്ച് ലക്ഷം റ്റം അപ്പൊ അവര് പതുക്ക് നമുക്ക് പതുക്ക പണിഞ്ഞു തന്നാൽ മതിന്നുള്ള രീതിയിലായിരിക്കും നമ്മള് കൊടുക്കുന്നത് അപ്പൊ ഇവര് ഇതിങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പോ നമ്മള് ഇപ്പൊ ഒരു വർഷം മുന്നേ ഒള്ള വെല ആയിരിക്കത്തില്ല ഒരു വർഷം കഴിഞ്ഞ് സിമെന്റിനേം മണലിനെം കമ്പി കെക്കവരുമോത് അപ്പ അം ബോത്തിലേങ്കില് ഒക്ക മായം കാണിക്കോ സിമന്റ് കൊറക്കോ മണല് കൊറയ്ക്കോ അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ റേ കട്ടി കൊറഞ്ഞ കമ്പിയൊക്കെ കൊണ്ടുവന്നിട്ട് ഇതാക്കാൻ പോവും നമ്മള് കാണ നമ്മള് എപ്പോഴും പോയി നോ ക്കാനും നമുക്ക് പറ്റത്തില്ലല്ലാ അവര് എങ്ങനാ മണ്ണ് കൊഴക്കുന്നേ ചാന്ത് കൊഴക്കുന്നേന്നും നമുക്ക് പോയി നോക്കാൻ വേണ്ടി പറ്റത് ഇല്ലോ ആഹ് അതേ കുട്ട്തന്നെ ടൈസ് തന്നെ നമ്മള് ഓരോ ആഹ്
നമ്മളല്ല എന്നുണ്ടെങ്കി കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ടൈസ് ഒക്കെന്ന് പറയുമ്പോ നമ്മള് പൊറത്തുന്ന് കൊറച്ച് ദൂരെ അപ്പ ഇവിടെ നമ്മളൊക്ക ഈ പുറത്തുനിന്നക്കെ എടുക്കുവാണ് എന്നുണ്ടെങ്കില് ഒന്നുകൂടെ നല്ലതായിരിക്കും നമുക്ക് റേ റ്റു കുറവിന് കാര്യങ്ങൾക്കും ഒക്കെ കി
അതാ നമ്മള് അവരെ കൊണ്ട് തന്നെ എടുപ്പിക്കാത ആഹ് അവര് നമ്മള് നമ്മള് ഇപ്പ തേൾസിന് ഇത്ത തേൾസ് ഇടുന്നേന് ഇത്ര രൂപന്ന് പറഞ്ഞാരങ്കിലും ഇത് കൊടുക്കും തടപ്പണിക്ക് ഇത്ര പൈസ അപ്പൊ അവര് നോക്കുന്നത് എന്തുവാ അവര് വിചാരിക്കും കൊറച്ചത് കൊറഞ്ഞത് എടുത്തിട്ടാ ബാക്കി കാശ് അവരെകയ്യിലിരി ക്കുന്നൊള്ള രീതി അവർക്ക് വരും അപ്പൊ നമ്മള് പറയണം നമ്മളും കൂടി ചെന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട മോഡല് നോക്കി ഇപ്പെടുത്തെ മോഡല് നോക്കി ഇച്ചിറ് റേറ്റ് കൂടിയതായാലും ത്ത് ബാക്കി പൈസ നമ്മള് തരാനുള്ള രീതിയിലൊക്കെ എടുക്കുവാണെന്നുണ്ടെങ്കി നല്ല ടൈൽസ് സും കാര്യങ്ങളും കിട്ടും കതക് ആയാലും ജന്നൽ ആയാലും പെയിന്റർ പെയിന്റടിയാ എനി ക്ക് തോന്നുന്നു പെയിന്റടിക്കാ ആഹ് കൂടുതൽ കാശാവുന്നത് പെയിന്റ് അടിക്കാൻ തോൻണ് ഉം
ഇത്രേം ഇദേ അങ്ങള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മടിച്ച് കൊടുക്കൻ പറ്റുന്ന സാധനങ്ങള് നമ്മൾ മേശൊക്കെ കൊടുക്കുവാന്നുണ്ടെങ്കിൽ കൊറച്ചൂടെ അവര് നമുക്ക് നമു നമുക്ക് കൊറച്ചൂട ലാഭവും കിട്ടും പിന്നെ അവർ അത്രയും ഇതായിട്ട് നമുക്ക് ചെയ്യത്തില്ല പിന്നെ നമുക്ക് കൂടുതൽ നമ്മള് കൂടുതല് ശ്രദ്ധ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ പിന്നെ അവര് അങ്ങനെ കൂടോലാട്ട് അങ്ങേ
നമ്മക്കിപ്പം നമ്മള് കോൺ ആഹ് കോൺട്രാക്ട് കൊടുത്തതുതന്നെ നമുക്ക് ഇവിടെ ആണുങ്ങളൊന്നും ഇല്ല നമുക്ക് പെണ്ണുങ്ങക്ക് എപ്പഴും പോയി നോ ക്കാൻ വേണ്ടി പറ്റത്തില്ല അതക്ക കൊണ്ടായിരിക്കും നമ്മള് കോൺട്രാക്റ്റ് കൊട് ക്കുന്നത് പക്ഷെ ചെല ചെല കോൺട്രാക്ടർമാർ അതങ്ങ് മൊതലെടുക്കും അവര് വിചാരിക്കും അവള് വന്ന് നോക്ക ത്തില അല്ലെങ്കിൽ അവര ആരും ഇല്ല വീട് പണിയാൻ പറഞ്ഞിട്ടങ്ങ് മാറി നി ക്കുവാന്നുള്ള രീതി വരുമ്പോ അവര് എല്ലാം കൊറഞ്ഞ സാധനങ്ങളും പിന്നെ പെയി കുറച്ച് നാൾ കഴിയമ്പം സിമന്റ് പൂശേനാത്ത് പെയിന്റ്ടിക്കമ്പം ആ പെയിന്റ്ല്ലാം ഇങ്ങന എളകി എളകി പോകലും അങ്ങനെക്കെ ഒണ്ട് പിന്നെ നമ്മള് നമ്മടെ ബുദ്ധിമുട്ടൊക്കെ ഓർത്ത് ഇതകുമ്പം കൊറച്ച് കാശ് കൊടു ത്താ മതിയല്ലോന്ന് പറഞ്ഞ് വിശ്വസിച്ച് നമ്മള് കൊടുക്കും എല്ലാത്തിനും നല്ല വശ് റ്റങ്ങളും ഒണ്ട് ചീത്ത വശങ്ങളും ഉണ്ട് നമ്മളിപ്പോ എന്തോ ചെയ്യാൻ വേണ്ടി പറ്റും ഉം
നമ്മളെ കൊണ്ട് പ റ്റുന്ന രീതിയിലൊക്കെ വന്ന് പിന്നെ ചെലരാണ് ചെലരും നല്ല രീതിൽ ചെയ്തു തരുന്ന ആൾക്കാരൊള്ളത് കൊണ്ട് നമ്മള് പിന്നെ അല്ലെങ്കിൽ അതുപോലെ നോക്കി നമ്മളെല്ലാ ആൾക്കാരെ ശ്രദ്ധിച്ച് എല്ലാം എട്
സാധനം എടുക്കാൻ പോവാനൊക്ക ആൾക്കാര് ഒണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൊഴപ്പില്ല നമുക്കാ അല്ലാതെ ആളുകളെ നിർത്തി നമുക്ക് പണി കാശും കൂടി ഒണ്ടെന്നുണ്ടെങ്കിൽ കാശിന്റെ ബുദ്ധിമുട്ട് കൂടി കൊണ്ടായിരിക്കുമല്ലോ നമ്മള് കോൺട്രാക്ട് കൊടുക്കുന്നേ കൊറേച്ചെ പൈസ കൊടുത്താ മതിന്നുള്ള ധാരണല് ഏഹ അതോട്ട് തന്ന നമ്മള ബാത്റൂം ല്ല ഹലോ ഹലോ
ഹലോ കേക്കുന്നില്ലേ
ആഹ ഇടക്കിടക്ക് കേൾക്കുന്നില്ലടാ റേഞ്ചിന്റെ പ്രശ്നണ്ടല്ലേ?
ഞ്ച്ന്റെ പ്രശ്നമാെന്ന് തോന്നി കേട്ടോ കുറച്ച നേരം യിട്ട് അതായിരിക്കും ഇടയ്ക്ക്
ബാത്റൂം ഫിറ്റിംഗസ് ഒക്കെ നമ്മള് നല്ലതും ഉണ്ട് കുറഞ്ഞ സാധനങ്ങളും ഉണ്ട് നമ്മള ഒരു വീട് വെക്കുമ്പോ അത് എന്നെന്ന്ക്കുയിട്ടല്ലേ വെക്കുന്നേ അത് അതൊക്കെ നമ്മൾ തന്നെ പോയി സെലക്ട് ചെയ്ത് നമ്മൾ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് അത് പെട്ടെന്ന് അല്ലങ്കിൽ തുരുമ്പ്ടി പോകത ചിലപ്പോ കൊച്ചങ്ങളൊക്കെള്ളീടകുമ്പോ ഒന്ന് അങ്ങോട്ട് പിടിക്കുമോ ഒഞ്ഞു പോകുന്നത് തൈ ക്ക ആയിരിക്കും കൂടുതൽ ഉം അതൊക്കെ വെച്ച് അങ്ങനെയൊക്കെ വേണ്ട വീട് പണിയുമ്പം ഒരു ടെൻഷന ഉണ്ട്
ഉം പിന്നെ കോണ്ട ക് ആവുമ്പോ കുറച്ചൂടെ നമുക്ക് ഇങ്ങനെ നു അല്ലാെ ചെയ്യുമ്പോ അവ ഇങ്ങനെ ചെയ്യുന്നതിന് ചിലപ്പോ കൊന്നുകൂടെ ലാ കുറച്ച കൂടെ ലാഗ ആഹ അവർക്ക് വലിയതൊന്നും കാണാത്തില്ല ഇപ്പ ഇത്ര നാള്
എളുപ്പ ചെയ്ത് നോക്കാ ചെയ്ത് തീർക്കാൻ നോക്കും കോൺട്രാക്ടർമാര് എന്നവെച്ച അവർക്ക് ഈ രണ്ട ദിവസണ്ട ജോലി ചിലപ്പോ അവര് ഒരു ദിവസം കൊണ്ട് തീർക്കും അല്ലെങ്കിൽ നാളെ ലേബർ ചാർജ് പിന്നെ അവർക്ക് കൊടുക്കു കണ്ട് അതുകണ്ട് അവര് നല്ല ഉത്തരവാദിത്തോടെ ജോലി ചെയ്യും ഇത് കണക്ക് ഈ സംഭവം ഈ സെറ്റിംഗസും ഫിറ്റിംഗസും എല്ലാം അവര് റേറ്റ് കുറഞ്ഞത് ടൈൽസ് ആയാലും പെയിന്റ് ആയാലും അങ്ങനെയൊക്കെ എടുത്ത് ത് അങ്ങനെ അതിനകത്തൊക്കെ ചതിവ് പറ്റാൻ സാധ്യതുണ്ട് തടിയുടെ കാര്യത്തിലും പിന്നെ തടിയൊക്കെ നമ്മൾ തന്നെ സെലക്
ആഹ് തടി യൊക്കെ പിന്നെ നമ്മള് കാണുമ്പോ നല്ല ഇതായിട്ടൊക്കെ തോന്നും ചില തടികളൊക്കെ പക്ഷെ അതൊക്കെ അത്ര
ആഹ് അത് കൊറെ ഒരു വർഷം ആവുന്നതിന് മുമ്പ് അത് ഉളുത്തു പോകും
ആഹ് അതെ അതെ അതെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നമ്മള് പിന്നെ പ്രൈമർ അടിച്ച് ചിലതൊക്കെ ആണെങ്കിൽ ചെതൽ കയറുന്നന്നും നമ്മൾ അറിയത്തത് പോലും ഇല്ല അങ്ങനെയൊക്കെ വരും ഒക്കെ ചെയ്യും ചിലയിടത്തൊക്കെ ഉം ചിലയിടത്തൊക്കെ നമ്മള് പറ ഈ പുതിയ വെച്ച വീടുകളായിരിക്കും ഒരു വർഷം പോലും ആവത്തില്ല അതിന് മുമ്പ് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേതലങ്കി
കബോർഡും എല്ലാം ഇളകി ഇവിടത്തെ ഇവിടെക്കെ പഴയ വീടിന്റെ ഒക്കെ ഇളക്കി കിടക്ക അത് പിന്നെ ഒത്തിരി വർഷ ആയേ ഉം
ഓ ശരി പിന്നെബോഡ് ഇപ്പ എല്ലരും കബബോർഡ്ണല്ല വേക്കുന്നേ ന്ന് പറയുമ്പോ ഷെൽഫും കാര്യങ്ങളും ഒക്കെ ആഹ്
അല്ല ആഹ് ഇപ്പ ആഹ് ഇപ്പം അതിപ്പം തടിയുടെ കബോർഡും അല്ലേ ഇപ്പം വേറൊരു മോഡല് അല്ലേ ആഹ് അടഞ്ഞ് കേടക്കുവ എന്തെങ്കിലുമൊക്കെ വാരി അതിനകത്ത് ഇട്ടട്ട് അടച്ചു വെക്കാലോ
ആഹ് അതെ അതെ ആഹ് കൊറച്ച് എല്ലാം സാധന
ആഹ്
കബോർഡ ഉണ്ടായും പിന്നെ ശെപ്പ ആഹ് നമുക്ക് പിന്നെ അല്ലെങ്കിൽ എപ്പോഴും നമ്മള് ഒതുക്കി പറക്കി അ എപ്പോഴും എപ്പഴും അങ്ങനത്തെ കുറച്ച് കാര്യല്ലോ കബോഡൊക്കെ പിന്നെ ഓരോ വർഷം കഴിയുന്നതും ഓരോ ഒരോ കാര്യങ്ങളും ന്ന്അണ്ടാകല്ലോ നമ്മളിപ്പം പല കാര്യങ്ങള ഇപ്പ പണ്ടൊക്കെ കബോർഡൊന്നും ഇല്ലല്ലോ
വീട് പണിയാൻ തു്ടങ്ങുന്ന മോഡൽ ആയിരിക്കത്തില്ല ഒരു വർഷം കഴിയുമ്പം വേറെ വേറെ മോഡല് വീടുകൾ പിന്നെയും വന്നോൊണ്ടിരിക്കവാ പണ്ടത്തെ വീട് ഒരു നില വീട് രണ്ട നില വീട് ഫ്രണ്ട്ി സിറ്റ് ആാവട്ട് അങ്ങനെയൊക്കെ എല്ലാം ഉള്ളായിരുന്നോളു ഇപ്പൊ എന്തെല്ലാ മോഡല് വീടായി
ആ ഇപ്പൊ പ ര ഇപ്പ പിന്നെ അങ്ങനൊന്നും ഇല്ല കോമൺ ആയി ഇപ്പം രണ്ട് നേരെക്കാട്ടി കൂടുതൽ ഒരു നിലയിൽ തന്നെ പല കാര്യങ്ങള വെറൈറ്റി
ആഹ് ഗ്ലാസ് ഫ്രണ്ട് ഭിത്തിയില്ലാത്ത വീട് ഉം ഗ്ലാസ നമ്മള് വിചാരിക്കും കള്ളന്മാര് നല്ല പൊട്ടിച്ച് കേയറത്തില്ലയോ അകത്തു അകത്തു നിൽക്കുന്നവരെ വെളിയിൽ കാണത്തില്ലയോ അങ്ങനെയൊക്കെ ഉള്ള ചിന്തയാ ഉം ഉം ക്ഷേ കാണാനൊക്കെ ഭംഗിയാ പിന്നെ കൊച്ച്ങ്ങള് ഉള്ളടത്തൊന്നും മുതലാവത്തില്ലാ
ആഹ് പിന്നെ ആഹ് ആഹ് കുഞ്ഞുങ്ങളൊക്കെണ്ട കളിക്കുമ്പ അവർക്ക അറിയത്തില്ലല്ലോ ഇത് നശിപ്പി
ആഹ്. അതിനകത്ത് പെയിന്റും കരിയും വാരി തേച്ച് ലിപ്സ്റ്റിക്കും ക്യൂട്ട്ക്സും തേച്ച് ഉം നശിപ്പിക്കും ആഹ് ഇപ്പ മിക്ക വീടുകളിലും ഗ്ലാസ് ബ്രിഡ്ജ് വരെ ഉണ്ട് കണ്ടോ
ആഹ് ഗ്ലാസ്സിന്റെ ഫ്രിഡ്ജുകളൊക്കെ ആഹ് ഇപ്പം ആഹ് ഞാനങ്ങനെ ഗ്ലാസിന്റെ ഫ്രിഡ്ജിന്റെ
ഗ്ലാസിന്റെ ഫ്രിഡ്ജ് അല്ല ഗ്ലാസ് ബ്രിഡ്ജ് നടന്ന് പോക
ഗ്ലാസ്‌ ബ്രിഡ്ജ് ഓ ഞാൻ അത് ഫ്രിഡ്ജ് അത്രേ ടൈപ്പ് ഇറങ്ങിന്ന് ആഹ് ആഹ് കണ്ടിട്ടുണ്ട്
ആഹ് ആഹ്.
ഇല്ലില്ല ഇല്ല ഇല്ല എനിക്ക് അങ്ങനാ തിരിഞ്ഞെ അതാ ആഹ് ഇല്ലില്ല ആഹ് അതി അതിപ്പോ അല്ല അതിപ്പം ആഹ് ഇപ്പൊ അത് വീടുകളിലും അങ്ങനെ ആക്കുന്നുണ്ടല്ലോ ഫുള്ള് മേളിലത്തെ നിലകളിലും എല്ലാം അങ്ങനല്ലേ കൂടുതലും ആഹ് പിന്നെ പിള്ളോരൊക്കെ ഉള്ളടത്താണെൽ നമുക്ക് പേടിയ ആഹ് പിന്നെ എല്ലാരും എല്ലാരും ഇപ്പം കൂടുതലും പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാനാ വീടുകളിൽ നോക്കുന്നു ചെറിയ വീടാണെങ്കിലും കുറെ പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടോന്ന് അങ്ങനെയൊക്കെ നോക്കുക എടുക്കുക ചെയ്യാ കൂടുതലും അതുകൊണ്ട് കുറച്ചുകൂടെ നല്ലതായിരിക്കും ഉം അപ്പം പിന്നെ അങ്ങനെ എന്തേലുമൊക്കെ നോക്കുന്നതൊക്കെ നല്ല
ഓ നമ്മക്കൊക്കെ അതിനുള്ള ബഡ്ജറ്റ് ഒന്നുമില്ല നമ്മളൊരു ചെറിയ രീതീലൊരു ത തട്ടിക്കൂട്ട് വീട് പിന്നെ പറ്റിക്കാതൊക്കെ ഇരുന്നാ ആഹ് നമുക്ക് എപ്പോഴും എപ്പോഴും പണിയാനൊന്നും സമയം കാശൊന്നുമില്ല അപ്പം നമ്മെ പറ്റിക്കാൻ നല്ല രീതിയിൽ പണിഞ്ഞു തരണം
ആഹ് ചെയ്യുന്നുന്നത് ഒരു നല്ല രീതി ചെയ്ത് തന്നാ മതിന്നേ ഉള്ളല്ലേ അത്രയേ ഉള്ളു അപ്പൊ വീടുപണി അപ്പ എന്തോര ആയി അപ്പ
ട്ട് ആഹ് വീട് പണി ഇപ്പൊ ഷെയ്ഡ് അടിച്ചു ഇട്ടിരിക്കുന്ന് ഷെയ്ഡ് ആഹ് മഴ ആയോണ്ട് ഇനി ആഹ് കുറച്ച് അവര് എങ്ങനെങ്കിലുക്കെ സമയം കിട്ടുമ്പോ അകത്തെ പണിയൊക്കെ അങ്ങ് തുടങ്ങും കതകിന്റെയോ കട്ടില തീന്റെ എന്തുവാ ജനലിന്റെ ഒക്കെ പണികളൊക്കെ അവർക്ക് അവർക്ക് തീർക്കണ്ടായോ പെട്ടെന്ന്
ആഹ് അതെ അതെ അതെ ഓക്കെ ഉം ഉം.
പിന്നെ വേറെന്താ വേറെന്നും ഇല്ലടാ എന്ന ചായൊക്കെ
ആഹ് ആഹ് ശരി ശരി എന്നാൽ ഓക്കെ ശരി ഉം ഉം ഉം